ഓ
ആ കേക്കുന്നുണ്ട് ഹലോ പറയോ
ആ എന്തൊക്കെണ്ട് വിശേഷങ്ങള് സുഖട്ടരിക്കുന്നില്ലേ നമ്മളും സുഖ
ആ കഴിച്ചോ
കഴിച്ച്. നമ്മള ഒരു കല്യാണം ഉണ്ടായിരുന്നു പോയിട്ട് വിട്ട് വന്നതേ ഉള്ളൂ അങ്ങനെ സദ്യൊക്കെ കഴിച്ചിട്ട് വന്നത കല്യാണത്തിന് പോയി സദ്യൊക്കെ കഴിച്ചിട്ട് വന്നതാണ്
ഓ കല്യാണം ണ്ടായിരുന്നോ അപ്പൊ സുഖമായി. ആ ആ ഇന്ന് ഇന്ന് ഞങ്ങക്ക് രാവിലെയും കൂടെ പെയ്തു. ഉച്ചവേരെ ഇങ്ങനെ ച ചെറിയ രീതിൽ ചാറി ഇപ്പൊ നോക്കുമ്പോ നല്ല വെയില്
ആഹ അത ഇപ്പോഴത്തെ ക്ലൈമറ്റ ഒക്കെ അങ്ങനെ വല്ലപ്പോഴെങ്കിലും വെയില് വരട്ടെ
ആ തുണിയൊക്കെ ഉണങ്ങാനുള്ള ടൈം കൂടി കൊടുക്കണല്ലോ ആഹ ഉ ഇതാ കഴിച്ചു ഇന്ന് കൊറച്ച് ബിരിയാണിൊക്കെ ഉണ്ടാക്കി അതെങ്ങനെ
ആഹ് ഇന്ന് സൺ‌ഡേ അല്ലേ
ആഹ്
നമ്മളും സദ്യയാരുന്നു കഴിച്ചത് കല്യാണത്തിന് ഇന്റർ കാസ്റ്റ് മാരേജ് ആരുന്നു മുസ്‌ലിമും ഇന്റർ കസ്റ്റ് മാര്യേജ് ആണെന്ന് ഇന്റർ കാസ്റ്റ് മാര്യേജ് ആരുന്നു ഞാൻ പോയതേ
ഇത് മതി ഹലോ ഓ
കേക്കുന്നുണ്ടോ കേൾക്കുന്നൊണ്ടോ ആഹ് ഞാൻ കല്യാണത്തിന് പോയതേ ഇന്റർ ക ആണോ കൊറച്ച് മാറി ഇരിക്കാമോ
ആ
ഞാൻ പോയ കല്യണവേ ഇന്റർ കേസ്റ്റ് മാര്യേജ് ആരുന്നു ഓക്കേ ഓക്കേ എന്നാ
ആഹ്
ആ അത് കൊണ്ട് സദ്യ ആരുന്നു എന്ന് പറഞ്ഞതാ
കല്യാണം ഒള്ളക്കൊണ്ട്ലെ
ഉം
ആഹ് അ തെനന്നായി വീട്ടില് വേറെ ആരൊക്കെ ഇപ്പം
വീട്ടില് മക്കളൊണ്ട് അമ്മയൊണ്ട്
ആഹ്
പിന്നെ വിശേഷങ്ങള് എന്താണ് അവർക്കൊള്ളെ ഫുഡ്‌ എല്ലാം വെ വെച്ചിട്ടാ പോയത് മീൻ കിട്ടിയാരുന്നു ഇന്നലെ മീൻ മേടിച്ചു വെച്ചു ആ മീൻ
ആഹ് നിങ്ങടെ സ്ഥലം ഏതാ ജില്ല ഏതാ
തിരുവനന്തപുരം
തിരുവനന്തപുരം ഓ
ഉം നിങ്ങളോ ആ ആഹ്
ആഹ് അപ്പം പത്മനാഭ സ്വാമി ക്ഷേത്രംഒക്കെ എടക്ക് എടക്ക്‌ കാണാംലെ ആഹ് എന്റെ ഒര് ചേച്ചീനെ അവ്ടെ കല്യാണം കഴിപ്പിച്ചിട്ടിണ്ട് തിരുവനന്തപുരം മെഡി ക്ക കോളേജിന്റെ അടുത്തായിട്ട് വരും അപ്പം അങ്ങനെ വന്നിട്ട്ണ്ട് അമ്പലത്തിന്റെ പൊറത്ത് നിന്ന് കണ്ടിട്ടോണ്ട്ന്നല്ല ഉള്ളികേറീട്ടില്ല
മം അപ്പ കേറാണെ ഒരു ചടങ്ങാണ
ആഹ്
പെട്ടെന്നങ്ങ് വന്ന് പോയി കാണാനൊന്നും പറ്റത്തില്ല മം
ഇത്രയും കാലം അങ്ങനെ കോറതെന്ന് റ്റിട്ടില്ല
ആഹ് ഞാൻ അതിനായിട്ട് വരണം
ആഹ് ഉം
നമ്മള് അടക്കൊക്കെ പോവാ
ആഹ് പോവല്ലേ നിനക്ക് അവിടെ അടുത്തായതുകൊണ്ട് ഇങ്ങനെ ഇടക്കിറങ്ങി പോവാലോ
അല്ല നമ്മുടെ അടുത്തൊന്നുംല്ല നമ്മുടെ വട്ടന്ന് അരമണിക്കൂർ ആഹ് അരമണിക്കൂറുണ്ട്
ആഹ് അരമണിക്കൂറോ ഓ ഓ
ആരമ്പത്ത് നാപ്പത്‌ മിനിറ്റുണ്ട് പോവാ ഇടക്കൊക്കെ പോവും നല്ല തിരക്ക് എപ്പ ചെന്നാലും ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ല ഹലോ ഹലോ ഹലോ